ഹലോ ആഹ് കേൾക്ക്ൺണ്ട് ഇങ്ങക് കേൾക്ക്ൺണ്ടൊ
ആഹ് ഇണ്ട്
ന്തൊക്കെണ്ട് വിശ് വേഷങ്ങളൊക്കെ
നല്ലതെന്നെ സുഖം അന പോണു
ജോലിയൊക്ക തീർന്നൊ
ആഹ്
ഫുഡ് ഫുഡൊക്ക റെഡിയായോ
ആഹ് ഒക്കായി
ഓഹ് ഓഹ് ഓഹ് എന്തെക്ക്യാണ് ഫുഡ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലൊക്കണ്ടൊ
ഇന്ന് പ്പെന്താ ചോറും മീൻകറീണ്ട്
ആഹ് ഉപ്പേരിക്ക് പച്ചക്കറി അങ്ങനെ എന്തേങ്കിലും മുന്നിൽ ഇണ്ടാവൂല ലെ ഏഹ് ഉം പിന്നെ എന്തൊക്കെ മക്കളൊക്ക സ്കൂൾ പോയോ
ഓഹ് പോയി എല്ലാരു പോയി
ഓഹ് ഓഹ് ഓഹ് എത്ര മക്കള്ണ്ടപ്
മൂന്നാള് മൂന്നാള്ണ്ട് ഒരാള് ആഹ് ഒരാളെൽ കേജി ഇപ്രാവശ്യം ചേർത്തിട്ടൊള്ളു ഒരാള് ഒന്നാം ക്ലാസ്സിലും ഒരാളെട്ടിലും
ആഹ് ആഹ് ആഹ് ആഹ് ഇൻക്കുമ്മ ആഹ് ചെറേത്ണ്ട് ഓളസ് തോപ്പ് പൊടി ഇട്ത്ത് ഓടാണ്
ആഹ് അവടെത്ര ആളാ
ഇവടെ മൂന്നാള് രണ്ടാള് സ്കൂൾ പൊയ്ക്ക്ണ്
ആഹ്
ഓളെ സോപ്പിൻ്റെ മൂടി ഞാനെ മിഷീൻല് തിരുമ്പാന് ഇടാൻ വേണ്ടീറ്റ് ഇട്ത്തതെര്ന്നു ഓളാ പാത്രട്ത്തോടാണ്
ആഹ് തിരുമ്പലൊന്നു കയ്ഞ്ഞിട്ടില്ലെ
ഇല്ലല്ല തിര്മ്പല് കയ്ഞ്ഞിട്ടില്ല
ഉം
തിരുമ്പല് കുളിയൊക കഴ്ഞ്ഞീന്റേഷം ചെല്പ്പം മിഷീൻ ലിടും.
ആഹ്
അങ്ങനെക്ക്യ
ആഹ് ഇപ്പ ഞാനൊക്കർഞ്ഞ മഴയാതോണ്ടെയ് രാവിലെ നേര്ത്തെ തിരുമ്പലാദ്യണ്ട് കഴ്ക്കും. കാര്ണം ഇള്ള വെയ്ൽന് ഒണങ്ങി കിട്ടോലൊ അങ്ങന മഴണ്ടൊ അങ്ങ്ട്ട് ആഹ് പരിപടിയൊക കഴ്ഞ്ഞ് മഴണ്ടൊ അങ്ങ്ട്ടൊയ്ക്ക
ഇല്ലല്ല മഴല്ലൊ ചെറ്തായി ട്ടൊന്ന് ചാറ്റൽമഴ ഇണ്ടായിർന്നു രാവിലെ
അയേ ഏഹ്
ഇപ്പൊ മഴന്നില്ല ചെറിയ വെയിലും ഇല്ല മഴില്ല ഇന്നങ്ങ്ട്ട് കാലാവസ്ഥെ
ഇവടിം അങ്ങൻ തന്നെ ഇപൊ ഇങ്ങനെ
ആഹ്
പിന്നെ എന്തൊക്കെണ് ആഹ് മയ നല്ലോണ്ണം കൊറവാണ്.
ഉം വള്ളകള്ള ഏരിയങ്ങള്
ആഹ് വെള്ളക്കെണ്ട വെള്ളത്തിന് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല.
ഉം ചെല ആളുകൾക്കൊന്നും ഇപ്പളും വെള്ളായിട്ടില്ലല്ലോ ഉം
നിങ്ങൾക്കെങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊ നല്ല എരിയാ
ഇല്ലയ് ഇവിടതാ തൊട്ടടുത്തെന്നെ വല്യൊരു തോടുണ്ട്. ഉം മുറ്റത്ത് കെണറുണ്ട്.
ആഹ് ആഹ് എങ്ങനെ തിരുമ്പനൊക്കെ തോട്ടിലൊക്കെ പോ
തോട്ടുക്ക് പോവും വല്യ ഇതൊക്കെ ഇണ്ടാവുമ്പോ അങ്ങനൊക്കെ പോവും ഇപ്പൊ മെഷീൻ ഇണ്ട് മെഷീൻ ഉള്ളൊണ്ട് പിന്നെ അങ്ങനെ പോവലില്ല.
ആഹ് പിന്നെ കറന്റ് ഇല്ലാത്ത ടൈമും
ആഹ് കറണ്ട് ഇല്ലാത്തപ്പോ കൂടുതലൊക്കെ ഇണ്ടാവുമോ ഈ ചവിട്ടികൾ അങ്ങനത്തൊക്കെ തിരുമ്പാൻ പോവും.
ആഹ് ആഹ് ആഹ് ആഹ് തന്നെ അവിടെന്ന് വെള്ളൊക്കെ കേറോ
ആഹ് വെള്ളം കേറും വെള്ളം കേറുന്ന സ്ഥലാണ് പൈനെട്ടില് പത്തൊമ്പയിലൊക്കെ പ്രളയത്തിന് വെള്ളം കേറി ഇപ്പ കഴിഞ്ഞ കാലം നമ്മളെ ചൂരൽമലയൊക്കെ പൊ ട്ടിലെ ആഹ് സമയത്തൊക്കെ വള്ളം വന്ന്
ആഹ് ആഹ്
ഉം വള്ളം വരും.
മല മല
ആഹ് ഒരു സൈഡ് മലയാണ് ഒരു സൈഡ് ഇതേപോലെ പാടം തോടും അങ്ങനെയ
ഓ വിട് ന്റെ ഉള്ള്ക്ക് എതോ വെള്ളം
ആഹ് വീടിന് നാല് ഭാഗം വരും. ഈ ഉള്ളിലേക്ക് കേറിയിട്ടില്ല ഉം
മഴള്ള സമയത്ത് വീട്ടിന്ന് പൊറത്തറ
ആഹ് നല്ല മഴെയ്ത പേടിയാണ്. പിന്നെ ഞങ്ങൾ ഇതേമാതിരി നാല്പൊറം വെള്ളം വരന്ന് കണ്ടാ പിന്നെ ഞങ്ങള് സാധനൊക്കെ എടുത്തച്ച് അങ്ങനെ അടുത്ത വീട്ട്ക്കൊക്കെ പോവും.
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ വെള്ളൊക്കെ എറങ്ങിയിട്ടേ വരുള്ളു കാരണം ഈ വെള്ളത്തിലൂടെ എന്തേങ്കലൊക്കെ ജന്തുക്കളൊക്കെ വന്ന് കേറൊയ്. പേടിയാണ് ക പിന്നെ വെള്ളത്തിലിങ്ങന ആഹ് അതെ ആഹ് വെള്ളത്തിലോ വര്ണ്ണ നമ്മക്കന്നെ കാണാം
ആഹ് മീനൊക്കെ വ വര്വോ മുറ്റത്ത്ക്ക് വെള്ളം കയറുന്ന ടൈമില്
ഇല്ലേ ആഹ് സമയത് ത്ത് മീന്ണ്ടാവ്ലോ കലക്ക വെള്ളല്ലേ മീന നമ്മള് കാണുകേയില്ല നല്ല കലങ്ങിട്ടല്ലേ വെള്ളണ്ടാവ ആഹ് ഇപ്പം മീൻ പിടിക്കാനൊന്നുള്ള മൈന്റ് ഉണ്ടാവൂല അപ്പൊ ആകെ പൊര എന്തായിപോവോ സാധനം ആഹ് കേട്വരുവോന്നുള്ള വേജാറല്ലേ
ആഹ് വേജ്
അതൊക്കെ മാറ്റണ തെരക്കേരിക്കും
ഉം
പിന്നെന്നാ ഈ ജന്തുക്കൾ ഇണ്ടാവും നല്ലോണ്ണം ഈ പാമ്പും പൈയ്താരേം അങ്ങനത്തൊക്കെ ഉണ്ടാവും വെള്ളത്തില് വരും
ആഹ് അപ്പൊ പേടിയാണ് ആഹ് ഉള്ള്ക്കൊക്കെ കേറുവോന്നുള്ളെ ഇവിടെ പിന്നെ അങ്ങനെ വെള്ളം കേർണ ഏരിയ ഒന്നുവല്ല
ആഹ്
ചെറിയ പാടം ന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെള്ളം കേറൂല്ല.
ആഹ്, കൃഷിക്കെ ഉണ്ടോ ങ്ങക്ക്?
ആഹ് കൃഷി ഇങ്ങനെ ചെറിയതായിട്ട് നമ്മളെ വീട്ടില് നമ്മള ആവശ്യത്തിന്ക്കെ എന്തെങ്കിലൊക്കെ
ആഹ്
ചെറുതായിട്ട്ട്ടാ, പോർത്ത് കടയില് കൊടുക്കാൻ
കിഴാ കറിക്ക്ള്ള
ആഹ് അമ്മെൽക്ക് ഉപ്പേരിക്ക അങ്ങന മ്മാക്കൊരു പൂതിയാണ് അപ്പൊ പിന്നെ ഉമ്മണ്ടാക്കും.
ആഹ്, രസാണ് വീട്ടിലന്നെ പ ച്ചക്കറിയൊക്കെ ണ്ടാക്കാ അയ്മെന്നിങ്ങനെട്ത്ത് എഹ് ഉണ്ടാക്കി കഴിക്കാക്കെ പറഞ്ഞാ ഞമ്മക്ക്ന്നെ മനസ്സിനൊര് സുഗ് ഒരു സന്തോഷൊള്ള കാര്യാണല്ലോ.
ആഹ് ആ അതന്നെ. ഞമ്മള് നട്ട് വളർത്തിമ്മേന്ന് ഇണ്ടാക്കി കണ്ട് എടുക്കാനൊക്കെ അതാമ്പ ഒരു സന്തോഷം.
ട്ടിയാണ്.
അത് വേറൊരു സന്തോഷം തന്നെ. ങ്ങളെ വീട്ടിലൊക്കെ എങ്ങനേ കൃഷിയൊക്കെ നടത്ത്ണ്ടോ?
ഇല്ല ഇവിടയ്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കൗങ്ങുന്തോട്ടാണ്. അപ്പൊ ഈ വെയില്ണ്ടാവൂല അത്ര അങ്ങട്ട്. വിവെയ്ല് തട്ടാൻഞാ അങ്ങൻത്തത് ഒന്നും ഉണ്ടാവൂലല്ലോ.
ആഹ്. ആഹ് തന്നെലേ, നല്ല വെയിലിനേ നല്ല വെയില് വേണോല്ലോ സൂര്യപ്രകാശം നല്ലോണം തട്ടണം.
അതെ, പച്ചക്കറിക്ക് നല്ല വെയില് വേണ്ടേ ഇവടെ അങ്ങനെ വെയില് അത്ര അങ്ങട് കിട്ട് ട്ടുലേ കൗങ്ങുന്തോട്ടത്തിന്റെ നടുക്ക വീട് നാല് പെറം കൗങ്ങുന്തോ ട്ടണ്ട് അവൊണ്ട് പിന്നെ അങ്ങട്ട് ഒരു കുടീല് പോലെയാ
ആഹ്, അപ്പൊ മ്മളീ ഈ വേനൽന്റെ സമയം ആവുമ്പള് അങ്ങനെ തണ് ചൂടുണ്ടാവില്ലല്ലേ.
ആഹ് ചൂട് കൊറവാണ്. ഓടിട്ട വീടു ആണ് പിന്നെ ഇങ്ങൻത്തെ മരക്കുടിലുള്ളോണ്ടേയ് ചൂട് കൊറവുണ്ടാവും. ഉം ഉം.
കെണ ഈ വേനൽക്കാലൊക്കെ വരുമ്പോ തോട്ടൊക്കെ നനക്കുവോ?
എഹ് ഇല്ലേയ് അങ്ങനെ ഞമ്മൾത് ക്കലൊന്നുല്ല ഇവടെ അപ്പറോം ഇപ്പറോം ഉള്ള ആളുകള്ക്കേ ഓൽതൊക്കെ നനക്കും. ഞങ്ങൾത അങ്ങനെ നനക്കാലൊന്നുല്ല പ്രത്യേകിച്ച് ഇത് അത് കൊറേ മുമ്പ് വെച്ച അടക്കേണ്. ആഹ് അടക്കണ്ട് ആഹ് അടക്ക കൊല്ലത്തില് പറിക്കും.
ങ്ങളെങ്ങനെ പൊളിച്ചിട്ട് വ്ക്കലല്ലേ ഒന്നായി
ആഹ് ഇല്ലാ പറിക്ക്ണ സമയ ത്ത് വേലള്ള സമയാണെങ്കില് പച്ചിം പൊഴുത്തതൊക്കെ അങ്ങനെ കൊടുക്കും. പിന്നെ ആഹ് വേല കൊറവാണെങ്കില് പഴുത്തത് ഒണക്കി വെക്കും, ന്നിട്ട് വേല കൂട്ണ സമയത്ത് ഒണക്കി ആഹ് പൊൾച്ചു കൊടുക്കും ആഹ്.
പൊൾച്ച് കൊടുക്കാണ് ലാഭം കൊർച്ചും കൂടി വേല കൂടുതല് കിട്ടും. ആഹ് പക്ഷെ എന്നെന്താറോ ഞമ്മള് ന ആഹ് അയ്ന്റെ ഒണക്കം കണക്കാ ക്കി ഒണക്കണം.
ഉം
ക്കാതെ സൂക്ഷിക്കണം, ക്വാളിറ്റി നോക്കല്ലോ ക്വാളിറ്റിക്കാണല്ലോ പൈസ. ക്വാളിറ്റി ഇല്ലെങ്കില് പിന്നെ പൈസ കൊറയും.
ആഹ് അതെന്നേ, പിന്നെ ങ്ങനെയൊക്കെ കുരുമുളക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ?
കുരുമുളക് ഇ ഒരു മരോണ്ട് അതിനെ നമ്മക്ക് വീട്ടാവശ്യത്തിന് ഒള്ളക്കെ കിട്ടും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല
കൊടുക്കാനും ഇണ്ടാവും ഉം ആഹ് വീട്ടാവശ്യത്തിന് കിട്ടാണെങ്കിൽ നല്ലതാണ് കുരുമുളകൊക്കെ ഇപ്പം പൊറത്ത് വാങ്ങുമ്പോ ഒരു കിലന് ഇപ്പോ നല്ല റേറ്റ് ഇണ്ടല്ലോ
ആഹ് എഴുന്നൂറ് എണ്ണൂറ്
എണ്ണൂറ് ഒക്കെ ഇണ്ടല്ലോ അപ്പം അമ്മള് ആവശ്യത്തിന് കിട്ടണത് തന്നെ വല്യയ ലാഭം തന്നെ
നമ്മള് കിട്ടും പിന്നെ എങ്ങനെ ഇണ്ടാവും അപ്പങ്ങനെ പൈത്ത് വരുമ്പം പറി ച്ച് വെക്കും എന്നിട്ട് ഉണക്കും എന്നിട്ട് അത് പാട്ടയിലിട്ട് അട ച്ച് വെക്കും അപ്പം നമ്മുക്ക് ഒര് കൊല്ലോക്കെ ഈസി ആയിട്ട് ഉപയോഗിക്യാ ഇണ്ടാവും
ആഹ് പിന്നെ വെറ്റില അങ്ങനെ ഒന്നും ഇണ്ടാവുലല്ലെ
വറ്റില ഇല്ല ഉം പിന്നെതാ കർമൂസ, മുരിങ്ങ അങ്ങനെ
ആഹ് ആഹ് ആഹ്
ക്കാനൊക്കെ ചുറ്റ് വട്ടത്ത് അതൊക്കെ ഇങ്ങനെയുണ്ട് ആഹ് ചീര വേലിച്ചീര മറ്റേ വേറെന്തര് ചീരയോണ്ടല്ലോ എന്താ അയിന് പറയാ അങ്ങനത്തെ ചീരകളൊക്കെ രണ്ട് മൂന്ന് സൈസ് ചീരകള്
ചീര അങ്ങനെ എന്തൊക്കെയോ പറയണതാണ്
ചോപ്പ് കളറുള്ള ചീരയുണ്ടല്ലോ അതിണ്ട് ആഹ്
ആഹ് മക്കകൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടാണ് ചീര എലക്കറികളൊക്കെ ആഹ് ആഹ്
എല്ല കറിയൊക്കെ ഇണ്ടായ ചോറുണ്ണും
ഉം ഇവടെ അങ്ങനതത്തെ എലക്കറികളൊക്കെ ഇഷ്ടാണ് പക്ഷെ ഈ മീന് മകക്ക് വല്യ ഇഷ്ടല്ല
ഏയ് മീന് ഇഷ്ട എന്റെ രണ്ടാമത്തോൻ മീൻ കയിക്കൂല ഒരു മീനും കയിക്കൂല ഓന് കോഴിയോ ആഹ് കോഴിയോ ബീഫോ ആണെങ്കി ഓൻ തിന്നും
അതന്നെ കോഴി ആണോ ബീഫാണോ അത് തിന്നും
ഉം
മീന് വല്യയ ബാക്കിക്കാ ഞാൻ എപ്പളും പറയും ചെറിയ മീനുകളൊക്കെ കഴി
ആഹ് ചെറിയ മീനുകളൊക്കെ നല്ലണം കയിക്കണം ആരോഗ്യത്തിന് നല്ലത് അതാണ് എല്ലും മുള്ളും എല്ലും ഇതൊക്കയേ ഒറപ്പ് വരണങ്കില് ഞാൻ പറയും ഒ മേഗാ ത്രീ ഫാ ആസിഡോക്കെ ഒണ്ടാവണേങ്കില് മീൻ കയിക്കണം ചെറിയേ
ആഹ് എത്രാണ്ട് പറഞ്ഞ് കൊടുത്താലും അവർകാണ്ട് മനസ്സിലാവണ്ടേ
ഉം
ഇയ്യോ മൂത്ത മോക്ക് പല്ലിന്റെ അങ്ങനെ ഉം പല്ലങ്ങട് ഇങ്ങനെ വന്നിട്ടൊക്കെ കാണും പക്ഷെ കണ്ടിട്ട് ഡോക്ടറെ പറഞ്ഞു നല്ല മീനും ഇലക്കറികളൊക്കെ കയിക്കണം കാൽസ്യ കൊറവ് ഇണ്ടായിറ്റാണ് അങ്ങിട്ടും ഇങ്ങിട്ടൊക്കെ പറഞ്ഞ് പിന്നെ സമയത്തിന് പർഞ്ഞ് പോവാത്തതൊക്കെ അതൊണ്ടാണെന്ന് ഒക്കെ പറഞ്ഞനി എന്ത് പറഞ്ഞിട്ടെന്താ അവര് കയിക്കണ്ടേ
ഉം വത്തല്, മത്തി അങ്ങനത്തെക്കെ ചെറ് ചെറിയ മീനുകള് നല്ലോണ്ണം കയിക്കണം
ആഹ് ചെറിയ മീന് നല്ല കാൽസ്യാണ്
കയിക്കണതാണ്
ആഹ്
നല്ലോ നെരിച്ചൊടുത്താ മുള്ളടക്കം കയിക്കാൻ കഴിയും
ആഹ് അതന്നെ
തിന്നൊള്ളൂ
ഉം പിന്നെ ഓർക്കൊരു പക്കതൊക്കെ വരുന്ന സമയം ആമ്പം തിന്നേർ ക്കും അല്ല അപ്പൊ ഞമ്മളെന്താ പറയാ പിന്നെ ചെറിയ മക്കളൊക്കെയാണേങ്ങ് ഞമ്മക്ക് കൊടുക്കാന്ന് വെക്കാം ഇത് വാണ്ടാന്ന് പറഞ്ഞാ പിന്നെ എന്താ ചെയ്യേണ്ടെ ചെലപ്പോ ഭക്ഷണത്തിന്റെ കൂടെ ഉള്ളിലൊക്കെ വെച്ചാണ് ഞാന് ഭക്ഷണം വായി കൊടുക്കും പക്ഷെ ഒക്കെ ഛർദിച് ഇങ്ങട്ട് ഇടും
ആഹ്
പിന്നെ കൊട്ത്ത്ട്ട് കാര്യല്ല ല്ലോ അതെ അങ്ങനെ തിന്ന് കിട്ടിയ അവർക്ക്ന്നെ നല്ലതെന്ന് പിന്നെ അവർക്ക് മനസ്സിലാവുള്ളു ഇപ്പം നമ്മള് പറഞ്ഞാ മനസ്സിലാവൂല ആഹ് പാല് ചെ വലിയ ആള് കുടിക്കൂല
ആഹ് പാല് മുട്ടയൊക്കെ നല്ല കാൽസ്യള്ള സാനണല്ലോ
ആഹ് അതൊകെ കൊടുക്കും
ആഹ്
മുട്ടും പുഴ് പുഴുങ്ങിയ മുട്ട വല്യ താൽല്പര്യല്യ നമ്മള് പുൾസൈ ഉണ്ടാക്കി കൊടു ക്ക മുട്ട പൊരിച്ടുക്ക ആഹ് നട്സൊക്കെ തിന്നു
ആഹ്
അതൊക്കെപം മ്മൾ കൂടുതായിട്ട് കൊട്ന്നൊട്ക്ക കാനുള്ള കപ്പാസിറ്റി ഒക്കെ വേണ്ടേ അതൊക്കെ എപ്പളെങ്കിലൊക്കെ ആഹ് അതൊന്നും എന്നും നടക്കൂലല്ലേ എപ്പളെങ്കിലൊക്കെ ഇങ്ങനായിട്ട് കൊടുക്കാന്നല്ലാതെ നട്സും കാര്യക്കെ
ആഹ് അതെ
ഉം ഇന്നാലെ ആയി കൊ